തരാ
സുഖായിട്ട് പോണ് ങ്ങ എന്താ അന്റെ വർത്താനം എന്താ
താനടി ഒരു വിവരല്ലല്ലോ എന്തെപ്പോ എന്താ പഠിക്കാൻ തോന്നിയത് അ മറ്റേത് അങ്ങട്ട് എത്ര വട്ട അടിച്ചാലും ഇങ്ങട്ടൊരു മെയിന്റും ഉണ്ടാവലില്ല
അതന്നെ ഞാൻ ഇ നമ്പർ പോയിനടോ ഞാന് ഇ മ് മറ്റേ സുഹറനോട് ചോയി ച്ചിട്ടാണ് നിന്റെ നമ്പർ ഒന്ന് കണക്റ്റ് ആയി കിട്ടിയത്
ഏയ് ഹ് ഹ് എന്താ വേ വേണെങ്കി ചക്ക വേരിലും കായ്ക്കും ന്ന് പറണ പോലെ ആവശ്യണ്ടെങ്കി കിട്ടുമ്പോ ചെയ്യൂട്ടോ
അതെ അതെ ആവശ്യം നമ്മൾ എങ്ങനെങ്കിലൊക്കെ തെരഞ്ഞു പി ടിക്കൊല്ലോ
ആഹ് അഎന്നെ പർഞ്ഞതേ പിന്നെമ്മതല്ലേ നമ്മളിങ്ങനെ എന്താ നമ്മള്, അങ്ങട്ടും ഇങ്ങട്ടും ഇങ്ങനെ സംസാരിച്ചാ നമ്മക്ക് സമാധാനാണ് അനക്കും ആലേ ഞമ്മള് എന്താ എന്നും നമ്മളെ സ്കൂൾത്തെ കാര്യങ്ങളൊക്കെ നമ്മള് ഇങ്ങനെ എന്താ ഇതുവരിം വിടാതെ പോണത് ഞമ്മള് ഇപ്പോ ഈ ഫോണിന്റെ ഒരു ഒറ്റ ഇതോണ്ടാണ് അയ്ന്റെടേലൊക്കെ ഞമക്ക് സ്വ ഇപ്പളല്ലേ സ്വന്തം ഫോണൊക്കെ നമുക്ക് കിട്ടലൊടങ്ങിയെ ക്ക്ണത്. മറ്റേ ഞമ്മക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഏഹ്
പക്ഷെ ഇപ്പോ എല്ലാ ഇതും സൗകര്യങ്ങളും ഇണ്ടെങ്കിലും ആർക്കും ടൈം സമയല്ല ഉം എല്ലാരും തിരക്കിലാ
എ അല്ലടി അപ്പൊ അയ്നന്താ എന്തേങ്കിലു ഒര് കൊറച്ചേരം ഒന്ന് ഇങ്ങനെ ഇരുന്നിട്ടോണ്ടാവ അപ്പൊ അത് സമയം പോണറീല്ല. പിന്നെ നമ്മളെ പണിയേള് ഫുള്ള് അവ്ടെ ബാക്കിയാ ഞമുക്കൊന്ന് വയ്യാതെ പോലെ കൊർച്ചേരം ഇര്ന്നോ ന്നാക്കെ കഴിഞ്ഞു ന്നാ പിന്നെ അന്ന് ഫുള്ള പിന്നിലേക്കാര എല്ലാ കാര്യത്തിലും എന്താന്നട്ട് കുട്ടിയെളൊക്കെ വർ ത്താനം
കുട്ടികളൊക്കെ സുഖായിട്ട് പോണ് കൊഴപ്പൊന്നുല്ല പിന്നെ ഹസ് ബൻഡ് ഇവിടെ ഭർത്താവ് വടെ നാട്ടിലല്ലേ
ആഹ് ന്ത എന്താ വന്ന് പോയെടീ ഞാൻ അന്നോട് പറയാൻ മറന്നു. ഇന്നാള് എന്താ കൊറച്ച് മുമ്പേയ് വന്നു പോയി ഞാ ന്റെ എന്താ അമ്മായിമ്മ മരിച്ചില്ലേ അയിന്റെ കൊർച്ച് ഒര് ഒരു മാസം മുമ്പേറ്റെ വന്നു പോയത് പിന്നെ ഇമ്മ മരിച്ചപ്പോ പിന്നെ എന്താ ലീവ് കിട്ടീല്ല അപ്പൊ പിന്നെ വന്ന് പോയി ട്ടൊല്ലേ ഉള്ളൂ പിന്നെ ഈ എന്താ അവിടെയൊക്കെ യുദ്ധത്തിന്റിം ഒക്കെ പ്രശ്നങ്ങളല്ലേ അപ്പൊ ഞമ്മള ഞമ്മള് കരുതിയ പോലെ ഒന്നും ലീവ് ട്ടൂലേ. ഉം എന്താ അന്റെ കാര്യം അന്റെ വർത്താനൊക്കെ എന്താണ് അന്റെ
ഇന്റെ ഭർത്താവ്ടെ നാട്ടില് ജോലി ചെയ്യണാ ആളാണ് എന്റെ വീട് ആ വീട് കുടി ക്കല്ണ്ട് അതിന് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളി
ആ വൂ പണി കഴിഞ്ഞു
ആ പണിക്ക് ഓ കഴിഞ്ഞു കഴിഞ്ഞു അതൊക്കെ അങ്ങനെ സന്തോഷം ത്യത്തില് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഏ അടുത്ത മാസം ഇരുപ ആ അടുത്ത മാസം ഇരുപത്തി എട്ടാംതിയാണ് വീട് കുടിരിക്കല്
ഹേ അപ്പൊ ഞമ്മളെ ഇപയ്നെന്താ കൂട്ടുകാരത്തിയേളൊക്കെ വിളിക്കടീ ന്നാ എല്ലാർക്കും പാടെ ഞങ്ങക്ക് കാണും ചെയ്യാലോ
ർത്ത്‌കളെ വിളിക്കണ്ട് ആൺകുട്ടികളെ വിളിക്ണ്ട് ആഹ്
അത് ശരി അവൻ പക്ഷെ എന്താ ഓലെ കാണ് മ്പോ മടിയേക്കാര ഞമക്ക് പ ട്ട് നമ്മള് സ്കൂൾന്ന് കണ്ടീന്നല്ലേ പിന്നെ അല്ലെ ഇപ്പൊ ആരിം കാണലില്ലടീ
ഇല്ലെ അവര് ഒരുപാ മാറ്റം വന്നിട്ടുണ്ട് അവര് മനസ്സിലാവും കൂടില്ല നമ്മളയ്ന്
അയിന് ആണുങ്ങൾക്ക് ആണുങ്ങൾക്ക് എങ്ങനെന്നോ ആണുങ്ങൾക്ക് മീശിം താടി ഇപ്പൊ എന്നാല് വേറെ ശേയിപ്പാവും അന്നൊന്നും ഇപ്പ നമ്മള് സ്കൂളി പഠിച്ച്ണ സമയ ത്തൊന്നും അതില്ലല്ലോ പിന്നെ ആ പി പിന്നെ ഇപ്പൊ ഒരു പെണ്ണുങ്ങളാണെങ്കിലോ പെണ്ണുങ്ങൾ കുറച്ച് പ്രസവം കാര്യങ്ങളൊക്കായി തടിയും കൂടി
ഇന്നാലെ കണക്ട് ചെയ്യാൻ പറ്റും പ ആൺകുട്ടികൾ അങ്ങനെയല്ല
ആഹ അെ അത് ശരിയാണ് പോലെ നമ്മുക്ക് അറിയാൻ നല്ല പാടാണ് ഏ ആ ചിരിക്കുമ്പോളോ പല്ലുമന്നോ അങ്ങനെയൊക്കെയള്ള മനസിലായി വരി ആ കിട്ടുന്ന് അതെ അയ്ന് നമ്മളെ മകൾ എന്റെ മാപ്പള ആനെങ്കിലോ അനത്തനൊന്നും വലിയ ഇതന്നെയല്ല ആഹ ഇനിപ്പ അയ്ന് പക്ഷെ ഇപ്പൊ ഇ ഇന്ന ഇപ്പൊ ആ കുട്ടികളൊക്കെ കാട്ടിട്ടണ്ട എന്താ ഓല്ക്ക് എന്താ അല്ലേ ഇത് അല്ലെ
അതതന്നെ നമ്മളൊക്കെ എന്തും ചെയ്തിട്ട് നമ്മള് എന്തും സംസാരിക്ക നിക്കുമ്പോത്തിന് നമുക്ക് എന്തൊരു മടിയായിുന്നേ
ആന്ന് ഇപ്പൊ പിന്നെ കുട്ടിയക്ക ഇതന്നു അങ്ങനത്തെ ഒരു കാര്യം ഒരു ഒരു തുല്ല ഒരു മടി ഏ പോ എന്ത എന്താ ചുരിദ എന്താതൊക്കെ ഇടതേ വസ്ത്രം ഒക്കെ ഇടുന്നതേ പാന്റ് പായംണ് ആ പെണ്ണുങ്ങളെ പോലെയല്ലേ വസ്ത്രമൊക്കെ ഇട്ട് നടക്കരുത് പെണ്ണുങ്ങളെ എന്താ ആണുങ്ങളെ പോലെ
അതെ അപ്പൊ അവർക്ക് ഏതിലും എല്ലെലും സമം ആണ് എന്നാണ് ഓല് പറയണുന്നത്
ആഹ അതന്നെയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോപക്ഷെ എന്താന്നോ ഒരു ധൈര്യ ഇപ്പത്തെ കുട്ടികൾക്കൊരു ധൈര്യം ഉണ്ടാവൂട്ടെ നമ്മളെ കാലം ഒന്നുല്ല
അല്ലല്ല അവർക്ക് നല്ല ആരടാ വച്ചാ ഞാൻ എന്താന്ന് പറയും
എന്തായാലും പറയും തീർച്ചയായിട്ടും പറയും കാരണം എന്താന്നാൽ ഇപ്പൊ സ്കൂളിൽ നി നമ്മളെ സ്കൂളിൽ നിന്നൊക്കെ എന്ത പഠിപ്പിച്ച ഇപ്പ സ്കൂളന്ന് ആദ്യം കരാട്ട അങ്ങനെയൊക്കെ പഠിപ്പിക്കണ ഏ കുട്ടികൾക്ക കുട്ടികൾക്ക് കരാട്ട പഠിപ്പിക്കും പിന്നെ അതുപോലെ ഓരോന്ന് നമുക്ക് പി എന്ത നല്ല എല്ലാവരും ഇല്ല പഠിപ്പ്.
അതെ പോലീസ് പോലീസ് പഠിപ്പ് ഒക്കെ ആദ്യ തുടങ്ങണ്ടല്ലോ.
ആഹ് തുടങ്ങണണ്ട് ഏഹ് ഒക്കെ തുടങ്ങിട്ട് ഒക്കെ പഠിപ്പി വേറെ. ഇപ്പത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ വേണേനും ആഹ്.
കാരണം ആദ്യത്തെ പോലെ രാത്രി ഒരു സ്വഭാവവും പകൽ ഒരു സ്വഭാവമാണ്.
ഒന്നും അ അയിനര അങ്ങനെ അങ്ങനെ എന്താ നി ഒന്ത് നിറം മാറുന്ന പോലെ മാറിപ്പോണ കാലാണ്. ആ അപ്പൊ ഇങ്ങട്ട് എന്ത ഇങ്ങട്ട് വീട്ടിക്ക്. സാധനങ്ങളൊക്കെ എന്താ എന്റെ കുടീന്ന് കൊണ്ടുപോവോ. എന്താ അയിന് തന്നെ ആഹ് ഇത്ര മാ മോലെ രണ്ടുറൂം അടിയിൽ രണ്ട് റൂം എത്രയാ ഈ പറഞ്ഞ തറപ്പണി ഇട്ടപ്പോ അതിന്റെ. ഫോട്ടോതൊക്കെ നീ വിട്ടാ തന്നന്ന് പിന്നെ ഞാൻ അങ്ങനെ മറന്നു.
അങ്ങനെയൊക്കെ തന്നെ പിന്നൊന്നും മാറ്റൊന്നും വരുത്തിട്ടില്ല അത് തന്നെ.
ആഹ് അന്നെയ ഉം ഉം ഏതായാലും ഇപ്പോ.
എല്ലാരും ഒന്ന് കിട്ടിയിട്ട നമ്മുക്ക് എവിടക്കെക്കാ ഒന്ന് യാത്ര പോണം.
ആഹ് ആയിക്കട്ടെ ഏതാലും അന്റെ ഈ പരിപാടി കഴിഞ്ഞിട്ട്. കാ അന്ന് വരുമ്പളേ അന്ന് വരുമ്പോ എല്ലാരും ഞാൻ. ഞങ്ങള് ഈ അന്നെ പ അന്ന് ഇപ്പോ കൂടുതൽ വർത്താനത്തിന് കിട്ടിക്കൊളുന്നില്ല. ഏഹ് തിരക്കിലേക്ക് നമ്മക്കറിയാലെ ഇപ്പോ ആഹ്. ആ ഞങ്ങള് കൂടിയിട്ട് ചർച്ച ചെയ്തിട്ട് ഞങ്ങൾ അന്നെ വിവരം അറിയിക്കാം അന്നെ. കാര്യങ്ങൾ പറയാട്ടോ
ആഹ് ആയി. ആയിക്കോട്ടെ ആയിക്കോട്ടെ ഔ ഇല്ലല്ല. ഏതായാലും എല്ലാരും മക്കളൊക്കെ കൂട്ടിക്കൊണ്ടീട്ടോ.
ആഹ് ആഹ് ആയിക്കോട്ടെ.
ഉം അടുത്ത മാസം ഇരുപത്തി എട്ടാം തിയ്യതി.
ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ ആഹ്. ആഹ് അപ്പൊ പിന്നെ അന്നൊന്നും വേറെന്നും പരിപാടികളൊന്നും ഇല്ലായിരിക്കട്ടെട്ടോ.
അന്വേഷിക്കാനുള്ളത് അന്ന് വേറെ എന്തെങ്കിലും പരിപാടി.
ആഹ് അയിനല്ലെ ഇരുപത്തി ഏഴാം തീയ്യതി ആണെങ്കില് ഞാനതാ പിന്നെ ഇരുപത്തേഴാം തീയ്യതി എന്റെ. ഒരു എന്താ മൂത്താപ്പാന്റെ മകന്റെ കൂട്ടിടെ കല്യാണം.
ആഹ് അല്ല ഇരുപത്തി ഏഴാം തീയതി ഞാൻ ആദ്യം പറഞ്ഞന് പിന്നെ ഇരുപത്തെട്ടാം തീയതിക്ക് മാറ്റിയത്.
മാറ്റിയലേ ആഹ് ആഹ് ആഹ് ആഹ് അത് എന്താ അതിപ്പോ ഏതായാലും എനിക്ക്. നന്നായി കാരണം ഇനി ഇപ്പ വേറെ ആർക്കേലും ഇപ്പൊ അത് ഉണ്ടോ പ്രശ്നം. ഉണ്ടോന്ന അറിയില്ലല്ലോ ഉം ആഹ്.
അങ്ങനെ ഉള്ളവരോട് ഞാൻ പറഞ്ഞ തലേന്നെങ്കിലും ഒന്ന് വന്ന് പോ പോയൊക്കെ ഉണ്ട് തലേ
ആഹ് അങ്ങനെയാണെങ്കിൽ അങ്ങക്ക് അല്ല അങ്ങനെയെങ്കില് ഓലോടൊക്കെ പറഞ്ഞിട്ടേ. അങ്ങനെയാണെങ്കിൽ നമ്മക്ക് ഓല്ക്കും എല്ലാർക്കും കൂടാൻ ബുദ്ധിമുട്ട്. ആഹ് അത് ഇനി ഞങ്ങള് ചെയ്തൊണ്ട് ഞങ്ങള് ഇഞ് എല്ലാരും ഈ പ പറയന്റെ കാ അന്റെ കഴിഞ്ഞു ഇനീ വരല് ഞങ്ങളതല്ലേ. അപ്പൊ ഞങ്ങൾ എല്ലാവരും പാടെ കൂടിട്ട് ചർച്ച ചെയ്തി ട്ട് ഞങ്ങൾ അതിനനുസരിച്ച് ഞങ്ങൾ വരണ്ട്.
ആഹ് അതെ
ഉം ഇങ്ങിട്ട് എന്താ അന്ന് എന്താ ഏഹ്.
ചായ
ചായ ടീ താ കുട്ടികൾക്ക് ഇഞ്പ്പം മാഗി അങ്ങനെ എന്തേലും ഒക്കെ ഉണ്ടാക്കട്ടെ. എന്താ ഉച്ചക്ക് ഇപ്പ ചോറിന്റെ പരിപാടി കഴിഞ്ഞു. പിന്നെപ്പൊ സ്കൂളിലാത്തത് കൊണ്ട് ഇവർക്കിപ്പോ കണ്ണിക്കണ്ട എന്തെങ്കലും ഒക്കെ ഇങ്ങനെ കഴിക്കണേ.
അതെ ഈ ഒഴിവു ദിവസങ്ങളില് ഉം.
ഉം ഒഴിവ് ദിവസങ്ങളിൽ നമുക്ക് തിന്നാൻ കൊടുക്കല് എന്താ എന്തേങ്കിലോക്കെ വേണം ഇപ്പൊ ഇന്നാണെങ്കിൽ ഞാന് ഉച്ചക ത്തെ പരിപാടി ഇപ്പോ മന്തി ഇതൊക്കെ ഉണ്ടാക്കി അങ്ങനെ അത് കഴിഞ്ഞു അവരിപാടി കഴിഞ്ഞു ഇനിപ്പോ ഞൻ ഇങ്ങനെ മടി ടിപുടിച്ചു ഇരിക്ക ഒരു കാര്യം ഒന്നും കഴിഞ്ഞിട്ടില്ല, അയിക്കൂടെ വയറുവേദനയുണ്ട്. ഇതായിക്കാണ് പരീഡ്സിന്റെ ആ അപ്പൊ അങ്ങനെ ആയിട്ട് ഇങ്ങനെ നിക്കണ്ട്‌ അപ്പൊ നമുക് ഒന്നിനും തോന്നൂലല്ലോ കടക്കുഇരിക്കന്നകാരം ഉം അപ്പൊ ഇനിയിപ്പോ ഞാനങ്ങനെയൊക്കെ കരുതി മനസിലാവൂല പിന്നെ ഞൻ ഇനി എന്ത ന്തഞ്ഞി ഞാപ്പൊ ഇങ്ങനെ ആലോചിക്കുകാണ് ആ മഞ്ച എറങ്ങി കൊടുക്കട്ടെ വിചാരിക്കുമ്പോ പൊയ്ക്കോളും ന്നാ പിന്നെ എന്തൊക്കെ പിന്നെ രാത്രിക്ക് അങ്ങനെ നിർബന്ധന്നുല്ല ന്നത് വേണം അങ്ങനെ രാത്രിക്ക് വല്ലാതെ എന്താ ഭക്ഷണയ് അങ്ങനെ നിർബന്ധൊന്നുമല്ല, എന്തെങ്കലുമൊക്കെ കിട്ടീട്ട് അങ്ങനെ തിന്ന കിടന്നുറങ്ങും. ന്നല്ലാതെ പകലാണ് കുട്ടികൾക്ക് ഏ
നേരത്തെ കിടക്കുവോ
നേരത്തെടി എന്റെ കാക്കൂ എന്താ പതിനൊന്ന് മണിയ നേരത്തെ ഒക്കെ വിളിക്കല് അപ്പൊ അതിന് വലുത് ബൽക്ക് പിന്നെ എഴുതാനും കൊറേ ചോറാള ഉണ്ടാവും സ്കൂൾ തെ സ്കൂള്തുറന്നാ പിന്നെഅതെന്നല്ലേ അതന്നെയല്ലേ
അതെ ഔഫ് അത് എന്നാലും ഇപ്പ ഇരിക്ക ഇരിക്കുവോ എല്ലാവർക്കും ഇപ്പ മൊബൈൽ ഫോൺ ണല്ലേ
ആഹ പിന്നെ ഫോണിലാണ് അധികം വരിയ
അതെ
അപ്പൊ അതക്കെ ഫോണില നമ്മള് ഫോണ് കൊടുക്കും വേണം പിന്നെ അമ്മക്കും പിരാന്തു പു നമ്മളെ ഫോണ് കൈയ്യിൽ കിട്ടിട്ടില്ലെങ്കിലേ
കുട്ടികളെ പാറഞ്ഞിട്ട് കാര്യല്ല നമ്മക് ആർക്കലും എന്താ വിളിക്കാനോ ഇനി ആരേലും വിളിച്ചാലും തരൂല മകളെ
ഏതല്ലെ കട്ട് അതെ ആ അതാണ്ട് ഒഴിവാക്കി വിടുല്ലേ
ആ ഓല് വേഗം കട്ട് ചെയ്യും ആയെന്നെ ഈ നാള് എന്താ എന്താ അടിച്ചിട്ട് വി റ്റില്ല പറന്നില്ലേ അപ്പൊ അത് ഇതാണ് സംഭവം കുട്ടിയ
ഇവിടിം അവസ്ഥ അതന്നെയാണ്
അ വേഗം കട്ട ചെയ്യും ഇപ്പ എന്റെ മാപ്പിളക്കെ എന്താന്നാ വിളിക്കുമ്പോ മൂന്നും നാലും അഞ്ചും വട്ടം വിളിക്കും ഇങ്ങോട്ട് പിന്നെ വോയിസ്‌ ക്കി വിടും
ഹ ഹ ഹ
ഇങ്ങോട്ട ഇങ്ങെ ചൂടാവും ഇട്ട് പറയും അനക് എന്താ ഒരു അനക്കൊരു നോട്ടല്ല കുട്ടികൾഇ ന്നിപ്പഅങ്ങന ക്കോട്ടെഈ അടിക്കിനെ കേൾക്കുമ്പോ അടക്കൊന്ന് വന്ന് നോക്കി കൂടെതൊക്കെ പറയും
ആ അതെ ഏതായാലും വരണംട്ടോ ഞാന് എന്താ ഇന്നി പ്പം ഒന്ന് ഓർമ്മക്കാൻ ഞാന് ഒന്നൂടി ഞാൻ എന്തെങ്കിലുമൊക്കെ അയച്ചിട്ടണ്ട്
ആ ആയിക്കോട്ടെ എന്തേലുംന്ന് എന്താ എന്താ ഒന്നും കൂടിഅ ഇനിയിപ്പോ അടുത്ത മാസം ഇരുവാതിയേട്ട ത്തിയതിയാവുമ്പോ ഇനി ഏകദേശം ഒരു മാസംണ്ട് ഏ
ക്ക് ണ്ട് ട്ടെ മോൻ വിളിക്കണ്ട് ഞാനേ കുറച്ച് കഴിഞ്ഞട്ട് വിളിട്ടോ ഞാൻ വിളിക്കട്ടോ
ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാ ശരി എന്നാ ഉ ഉ ശരി